ഹലോ ആ എന്തല്ലാ വിശേഷം?
നല്ല വിശേഷം അവിടെയോ
ഇവിടെയും നല്ല വിശേഷം
ആഹ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞോ ഉച്ചക്കത്തെ
അവളോ
ആഹ് വശ് ക്ഷണം കഴിച്ചില്ല. ഞാനെ കഴിഞ്ഞിട്ടില്ല ഞാനേ ഞാറാഴ് ചോയ് തോണ്ട് കൊറച്ച് ടൈമായി അപ്പം രാവിലത്തെ ചായ കുടിച്ചപ്പ കൊറച്ച് വൈകി പിന്നന്ന് ഞാറാഴ്ച ആയതൊണ്ട് കുറച്ച് തേവ് ഏഹ് പുല്ലൊക്കെ ഒന്ന് പറിക്കാനിന്നെ മുറ്റത്തെ
ഉം ഉം ഉം ഓ രാവിലെ താമസിച്ച പിന്നെ മൊത്തം താമസിക്കല്ലോ
ആ അതാണ് ന്നാപ്പിന്നെ ഇൻക്ക് പിന്നെ കുളിക്കണം ചോറ്ന്നണം ആഹ് അത് കറക്കോള്ളാത്തെ ഒണ്ട് അതെ വീട്ടിലാരൊക്കെള്ളേ?
വീട്ടില് ഉമ്മ, ബാപ്പാ, ബ്രദറുണ്ട്.
അതെ ഉം
അവിട അവിടോ
ഇവടെ നീ പഠിയ്ക്കയാണോ?
ആഹ് ഞാൻ പഠിയ്ക്കുവാ
ആഹ. എനിക്ക് രണ്ട് മക്കള് ആഹ് രണ്ടും മോന് കുഞ്ഞ് ചെറുത് അവള് മൂന്നാം ക്ലാസ്സിലാണേ. വലിയവളിപ്പം പ്ലസ് ടു എക്സാം എഴുതിയിരിയ്ക്കയാണ്. പിന്നസ്ബന്റിവിടെ നാ ആ നാട്ടിലില്ല.
ആ ഗൾഫിലിണല്ലേ?
ആഹ് അരിഫലാണ് പിന്നെ എന്താ പഠിക്കണ
ഞാനെഞ്ചിനീയറ്.
ആഹ് ഏതാ വർഷം ഏത് വർഷ്
ഞാ ഫസ്റ്റീയറ്
ആഹ് അതെ ഉം ഇപ്പൊ വീട്ടിലാണോ അത അവിടെ പഠിക്കുന്നിടുത്താണോ
ആഹ് ഞാൻ പോയി വന്ന് പഠിക്കുവാ
ആണോ ഏഹ്
ആഹ് കോളേജ് ബസ്സുണ്ട് ഒരു മണിക്കൂറ് ട്രാവലുണ്ട് എന്നാലും കൊഴപ്പല്ല.
ആ നാട്ടിതന്നെയാ ല്ലേ.
ആഹ് നാട്ടീ തന്നെ
മെറീട്ടില് കിട്ടിയോ?
ആ മെറിറ്റിലു കിട്ടി.
ആഹ് എങ്ങ ഇത ഇത് കീമ എന്തേലു എഴുതായിരുന്നോ
ആഹ് കീം എഴുതിയാരുന്നു
അങ്ങനെകിട്ടിയതാ.
മേടികേട്ടെ ണം ഉം അൻ്റെ മൂത്താള് ഇനി എന്തേലും പോന്ന്.
അത്ഞാനാ തന്നെ അവളിപ്പം മെറിറ്റില് കൊടുക്കണം കഴിഞ്ഞിട്ട്ണ്ട് അപ്പൊ ഞീ അത് എൽ ബി എസിൽ അപ്ലൈ ചെയ്ത്ട്ട്ണ്ട്. ബി എസ് എൽ പി അല്ല ബി എസ് എൽ പി.
ആന്താ സംഭവം
ബാച്ചലർ ഓഫ് കോഡിയോളജി ആൻഡ് സ്പീച്ച് പാത്തോളജി ഡോക് ഒരു ഡോക് ഡോക്ടേഴ്സെന്നേണല്ലോ ആഹ് മെഡി മെഡിക്കൽ ഫീൽഡ് ഹോസ്പിറ്റലില കണ്ടില്ലേ. ഞാൻ അവർക്കായിട്ടൊരോപ്പിയാണ് ഡോക്ട് ഡോക്ടറന്നെയാണ്.
ഓ ഓ ഓ അത് ശെരി അപ്പൊ കൊടുത്തിട്ടേക്കും അല്ലേ ഒന്നും വന്നി
ആഹ് അയ്ലല്ല അപ്ലൈത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ പിന്നെ കറക്ഷൻ ഡേറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജുകൾ സെലക്ട് ചെയ്യണം അതെല്ലാം കഴിഞ്ഞ്. ഇതിന്റെ ലാസ്റ്റ് എത്തണം പ്രൊസീജിയർക്കെഴിയുമ്പഴേക്കും
കഴിയുമ്പത്തിന് ഉം ഓ
നീ ചെയ്തപ്പളും അങ്ങനെ ആരുന്നില്ലേ
ആഹ് ഞാ എനിയ്ക്കെ ഓഗസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഓഗസ്റ്റൊക്കെ ആയി
ആഹ് ക്ലാസ് തുടങ്ങിയപ്പളോ
ആ തൊടങ്ങിപ്പം ഓഗസ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റ്ക്കെ ഒരു ഓണം കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലായിരുന്നു തുടങ്ങിയത് ഓണം പ്രോഗ്രാം കഴിഞ്ഞ് ആഹ് പിറ്റേന്നാഴ്ച തൊട്ടാ തൊടങ്ങിയത്
ആഹ് എന്താണ് അത് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻറ് അലോട്ട്മെന്റിലെ കിട്ടിയാലേ പിന്നെ നമ്മള് ഈ ഇതിന്റെ. സിന്റെ പ്രൊസീജിയറൊക്കെ കഴിയുമ്പം, എല്ലാ അലോട്ട്മെന്റും കഴിയുന്ന സമയത്ത് ഒക്ടോബറാ വത്രേ ഇതു ക്ലോസക്കാനെ.
ആമ്പം ഉം പിന്നെ കോളേജ് എല്ലാം സെലക്ട് എല്ലാം, കഴിയുമ്പത്തേനും ഒത്തിരി സമയാവും.
ആഹ് ഒത്തിരി സമയാവും
ആഹ് അതിനാണ് ഇഷ്ടം
ആഹ് ആ അത് ചെയ്യാനായിരുന്നു. ആൾട മെഡിക്കലെടുക്കാൻ.
മെഡിക്കല് എനിക്കാണെങ്കി മെഡിക്കൽ ഫീൽഡ് എനിക്കാണെങ്കി ഒരു എനിക്ക് താല്പര്യാല്ല ഉം അപ്പം ഞാൻ പിന്നെ ആഹ് അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഞാൻ ഇലക്ട്രോണിക്സ്
ആഹ് ആഹ് ശരി
ആ അപ്പം പിന്നെ എനിക്ക് മെഡിക്കൽ ഫീൽഡ് എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടല്ലാന്ന് ഈ മെയ്നായിട്ട് ഈ സൂചി ബ്ലഡ്ഡ് എനിക്ക് അതേപോലുള്ള സാധനങ്ങളൊന്നും പറ്റില്ല എനിയ്ക്കെ ആഹ് അത് പറ്റില്ല അപ്പം ഞാൻ വിചാരി ച്ചു എന്നാ പ്പിന്നെ ഏഹ് എനിക്ക് എഞ്ചിനീയറിംഗന്നെ നോക്കാന്നുള്ളത്.
ആഹ് അതല്ലെ ആഹ് ഇതു പിന്നെ ഇതങ്ങനെയല്ല ഇതു ബിസ് ചെൽപ്പം ഇയ് പറയ്ണത് നമുക്ക് സൂചി കാര്യങ്ങൾ നെയ്സ്മാര്ഒന്ല്ലല്ലോ. സ്പീച്ച് തെറാപ്പി ഓഡിയോളജിസ്റ്റ് രണ്ടും ചെയ്യാലാണ്.
ആഹ് അത അത വീച്ചു പറ ഇനി അതടുത്ത വർഷ് ഈ കോഴസ് നീറ്റിലേക്ക് ഇടാത്രെ ഇപ്പളെ ഈ വർഷം മാത്രേ ഡയറക്ട് കേറാൻ കഴിയൊള്ളന്ന് ബി പി റ്റി
നം
ഉം ബി പി റ്റിയും ബി എസ് എൽ പിയ ഒക്കെ ഈ രണ്ടു പോയ്സും ഡോക്ടർ വിഭാഗ ആണല്ലോ അത് രൺ നീറ്റിലേക്ക് ഇടാന്ന് കേൾക്ക്ണണ്ട്ട്ടോ എന്താ എങ്ങനെന്നൊന്നും അറിയില്ല
അറിയില്ല ഉം. നാലു വർഷല്ലേ?
ആഹ് നാലു വർഷം നാലു വർഷം ഇന്റേൺഷിപ്പുമുണ്ടാവും
ഇന്റേൺഷിപ്പ് ലാസ്റ്റ് ഇയറില് ഇന്റേൺഷിപ്പായിരിക്കുലേ
ആഹ് ആഹ് അതെ അപ്പൊ നീ എങ്ങനെയാ കീം എഴുതിട്ടാണോ അതോ പ്ലസ് ടുവിന്റെ മാർക്കിലാണോ ഇതൊക്ക്
കീമു എഴുതി പ്ലസ് ടു ന്റെ മാർക്ക് രണ്ടും നോക്കും
രണ്ട ലോ അത് പ്ലസ ടു ന്റെ കൂടെ എയ്തിയോ
പ്ലസ്ടു കഴിഞ്ഞ്ട്ട് എഴുതി കീന്ന്.
ആഹ് ആ. ആ പ്ലസ് ടു കഴിഞ്ഞു ഉടനെയണല്ലോ ആ എക്സാം വരണേ.
എക്സാമ്പിന്ന് രണ്ടും കാൽക്കുലേറ്റെയ്തിട്ടാ ഇടുന്നത്.
ഉം ആണല്ലേ എന്റെ മോക്ക് ഞാൻ വെറുതെ ക്യാഷ് മുടക്കി ആയിരത്തി എണ്ണൂറ് രൂപ ഞാനെ കീമെഴുതാൻ വേണ്ടീട്ട് അപ്ലൈ ചെയ്യ. ക്യാഷ് പോയി അവളെഴുതണില്ലാന്നെ പിന്നവ ക്കീ കോഴ്സ് കണ്ടപ്പ ഇതുമതി ഉം ഉം എയ്തില.
ഓഹ് ചുമ്മാതെങ്കിലും പോയി എഴുതിയ.
ആഹ് എഴുതിയാമതിയാർന്നു.
ഉം അതെയതെ ഞാൻ പിന്നെ ആഹ് എനിക്ക് നീറ്റിനോട് നീറ്റ് ഇപ്പം ഏഹ് എന്താ മെഡിക്കൽ ഫീൽഡ് താല്പര്യം ഇല്ലാത്തോണ്ട്. ന്ന് നീറ്റിന് കൊടുത്തില്ല എനിക്ക്യു വെറുതെ താല്പര്യ ഇല്ലെങ്കി പിന്നെ കൊടുക്കണ്ട കാര്യം ഇല്ലല്ലോ വെറുതെ പൈസ മൊടക്കി. കൊടുക്കണ്ട എങ്ങനെ അത് ഒത്ത് ലേ പിന്ന എനിക്ക് താല്പര്യം കീമിനണണ്ട് കീമന്നാം കൊടുത്തു.
ആഹ് പിന്നെ അവള് രണ്ടു എയ്തില്ല ക്യാഷ് വെറുതെ പോയി ത് ഞ അവള് പറിം ഞാ പർഞ്ഞിട്ടില്ലല്ലോ മ്മച്ചി ഒട് കൊടുത്തല്ലേ എന്തിനാ കൊടുത്തത് അവെ എഞ്ചിനറി ഇഷ് ഷ്ടുല്ല പിന്നെ ഞാനാ സമയത്ത് എങ്ങട്ടാ തിരിയാന്നൊന്നും പറയാൻ പറ്റ ഇല്ലല്ലോ വിചാരിച്ച്ട്ട് ലാസ്റ്റ് ടൈമിലാ പോയി അപ്ലൈ ചെയ്തെ നിനക്ക് എത്ര പെർസെന്റേജ് ആയിരുന്നു. മാർക്ക്
എനിക്ക് പ്ലസ് റ്റൂനോ എനിക്ക് ണയന്റിസിക്സ്
ആഹ് മോള മാർക്കന്നെല്ലേ? ആഹ് അവക്കു അതെ ആഹ് അ. സാൻസ് നയന്റി സിക്സ് ആഹ്
അങ്ങനെ അപ്പം ഈ. എഞ്ചിനീയറിംഗിന് തല്പര്യ ഇല്ലെങ്കി പിന്നെ പോവാത്തയ നല്ലത് നമ്മൾ എന്തിനാണേലും താല്
ആഹ് താല്പര്യം വേണം പിന്നെ അവരെല്ലെ പഠിക്കുന്നെ അത് കൊട്ക്ക ബീ ഫാം കിട്ടാണെങ്കി. ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് കീമിനെ അപ്ലൈ ചെയ്തത് പിന്നെ ഈ കോഴ്സ് ഇങ്ങനെതൊക്കെ ഞാൻ പർഞ്ഞു കൊടുത്തത് തന്നെയാണ് അപ്പൊ എന്താ കേട്ടപ്പോ പിന്നെ അവക്ക് അത് മതി.
ഞങ്ങളിവിടെ. ഞങ്ങടെ ഇവിടെ തന്നെ താല്പര്യമില്ലാതെ വന്ന് പേരൻറ്സിന്റെ ഇതുകൊണ്ട് വന്ന് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭയര ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചെടുക്കാനായിട്ട്
ആഹ് അതാണ് അതുകൊണ്ട് കാര്യല്ല അവര് അവരെ ഇഷ്ടല്ല അതോണ്ട് അവള്. വേറെ ഏത് ഫീൽഡും നോക്കണില്ല ത് തന്നെ മതിന്ന് പർഞ്ഞിട്ടെ.
ആഹ് അത് മതിയെങ്കി അങ്ങനങ്ങ് പോവാ പിന്നീട് പിന്നീട വേറെന്തിനെങ്കിലും നമ്മള് പറഞ്ഞു വിട്ടിട്ട് പിന്നീടതൊരു കുറ്റവായ്ട്ട് വരും.
ആഹ് അതാണ് അതോണ്ട് പിന്നെ ഉം അപ്പൊ എൽ പി എസ് കൊടുക്കുമ്പള് വേറെ കോഴ്സൊന്നും കൊടു കൊടുക്കുന്നില്ല ഈ ഒരു ഇത് മാത്രം വെച്ചിട്ടാ കൊടുക്കണ അതെന്താ പറയോ രണ്ടാമത് നമ്മള് വേറെ നമ്മള് വേറെ ഓപ്ഷൻ കൊടുത്ത് കഴിഞ്ഞാ ചെ ഇൻക്ക് തോന്ന ചെൽപ്പതില് ഇത് അവോയിഡെയ്തിട്ട് അതിലേക്ക്ട്ക്കോന്നക്കയ്. അങ്ങനെണ്ടോ?
നേഴ്സിങ്ങ ഒക്കെയോ നേഴ്സിങ്ങിനൊന്നും കൊടുത്തില്ലേ ഇഷ്ടം അല്ലേ?
ഇഷ്ടല്ല അത് ഞാൻ തന്നെ പറഞ്ഞത് അവള് എത് പറഞ്ഞാലും ഇന്ന് നൈസിങ്ങ് പിന്നെ ഈ പൊ പെൺകുട്ടികളൊക്കെ ആവുമ്പോ ഫമിലിയൊക്കെആവുമ്പളൾ ബുദ്ധിമുട്ടാണ് നൈറ്റ്‌ ഡ്യൂ ഈ മക്കളൊക്കെ കല്യാണം കയ്ഞ്ഞെ ആഹ് അപ്പ അപ്പൊ പിന്നെ ഞാനാ വേണ്ട പർഞ്ഞ ഇത് പർഞ്ഞൊട്ത്തു അപ്പൊ എന്റെ എന്റെ ഫ്രണ്ടിന്റെ മോള് മരുമോള് ഫ്രണ്ടിന്റെ ജേഷ റ്റത്‌ന്റെ മര്മോള് ത് പഠിച്ചിട്ട് കുഴപ്പല്ല നല്ല നാട്ടിലും നല്ല സാലറിണ്ട് പിന്നെ പൊർത്ത് പോയാലും ഒന്നും കുഴപ്പല്ല അപ്പൊ അവക്ക് കേട്ട പിന്നെത് നൈറ്റ് ഡ്യ ആ പുറത്ത് നാട്ടിലൊക്കെ ഉണ്ട്. കോപ്പർ ഡിമാൻഡട് കോയിസാണ് പിന്നെ ഇതിനങ്ങനെ ആകെ നൂറ്റി ഇരുപത് സീറ്റാ നമ്മുടെ കേരളത്തിലൊള്ളു.
ഒള്ളൂ ഉം ഉം കേര്ളത്തില് എവിട ഉള്ളേ. എവിടെക്കെ ഉണ്ട് എല്ലട്ത്തും ഉണ്ട്ല്ലേ?
ഇതോ? എവിടെ കോഴിക്കോടോ അല്ലെ നമ്മെ നാട്ടിലോ ആ എ ഡബ്ല്യു എച്ച് കോഴിക്കോട് ബേബി മെമ്മോറിയല് ആഹ് ഷൊർണൂർ ഐക്കൺസ്, നിശി തിരുവനന്തപുരം പിന്നെ കാസർഗോട് മർത്ത ആഹ് കാസർഗോട് മാർത്തമ്മ അയില്. ഇപ്പ സീറ്റ് കൊറവ ഇരുപത് സീറ്റ് ഇപ്പ എ ഡബ്യു എച്ച് ഡി ടെ മുപ്പത് സീറ്റൊള്ളേര്ന്നു കഴിഞ്ഞ വർഷ വരെ കഴിഞ്ഞ വർഷം പത്ത് സീറ്റ് കൂട്ടി ഉം ഐക്കൺസില് ആ ഐക്കൺസിന് ഇരുപത് സീറ്റേ ഉള്ളൂ ഇനി ഈ വർഷം കൂട്ടുവോന്ന് അറിയില്ല ബേബീലും ഇര്പത് സ്
ഏതാ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അപ്പം കിട്ടാൻ ഭയങ്കര ഭയ്ങ്കര കോമ്പറ്റീഷൻ ആയിര്ക്കും ഉം ഉം.
ആണ് പിന്നെ ഈ മാനേജ്മെന്റ് സീറ്റൊക്കെ ക്യാഷാെട്ത്ത് വാങ്ങാണ് ആള്കളേ
ആണ് ആണ് അതിന് നല്ല പൈസയാവു ആയിരിക്കും ഒരു വർഷ ശൊ ത്ര വെച്ച് പിന്നെ ദൂരെ അ പിന്നെ ദൂരെയൊക്കാണെങ്കി. എന്താ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം.
ആഹ് അത് കൊടുക്കണം. ഉം ഇപ്പ ഈ പർഞ്ഞ കോളേജൊക്കെ നമുക്ക് ദൂരെയാണ് അവിടെ നിന്ന് പഠിക്കേണ്ടി വരും. ഉം ഒരു മ ഒന്നര മീറ്റർ ഉം കോഴിക്കോടെ കിട്ടാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർഏഹ് ഒന്നര മണിക്കൂറ്
ഒന്നര മണിക്ക്യൂറ് ഉം ഉം ഒന്നര മണിക്ക്യൂറാണേലും
ഡെയ്ലി പോക്ക് പോക്ക് വരവ് നടക്കൂല
നടക്കൂല എനിക്ക് പിന്നെ കറക്റ്റ് ഉം രണ്ടെന്നെ വേണം എനിക്ക് കറക്റ്റ്- റ്റ ഒരു മണിക്കൂറ കൊണ്ട് കോളേജ് ബസ്സും കൂടെ ആണ്ട് അത്യാവശ്യ സ്ഥലത്തല്ലേ നിർത്തു കറക്റ്റ് ഒരു മണിക്കൂർ ആകുമ്പത്തിനും ഞാന് ഇങ്ങെത്തും. പക്ഷെ ഞാൻ ആ എന്നച്ചാ ഞാൻ സ്കൂളിൽ പോകുമ്പഴും പണ്ട് മുമ്പ് സ്കൂളി പോകുമ്പഴാണെലും രാവിലെ ട്യൂഷനുണ്ട് വൈകിട്ട് ട്യൂഷനുണ്ട്. ഇതേ ഒരു ടൈമിലാണ് ഞാൻ എത്തുന്നത് പോകുന്നത് ഇതേ അപ്പം അങ്ങനെ ഒരു കോളേജിൽ പോകുമ്പോഴാണ് കോളേജിൽ പോകുമ്പോ ഇപ്പ ട്യൂഷൻ ഇല്ലാത്തന് പകരം ഇത്രേം ട്രാവല് വരും അതേ ഒരു ടൈമിൽ തന്നെ എനിക്കെറങ്ങണം അങ്ങനെ.
അപ്പൊ പി സിബിന്റെ മാർക്ക് എത്ര ആയിരുന്നു നിനക്ക്?
പി സി ബിയോ
ആഹ് ഫിസിക്സും, കെമിസ്ട്രിയും, ബയോജിയും നോ
ഓ ആഹ് ആ ഹ്ഓക്കെ ഓക്കെ ഞാൻ പെട്ടെന്ന് പിസി പിന്നെ എനിക്ക് അത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ ഒരു വർഷായില്ലേ?
ആല്ലേ ആ അത് നോക്കിട്ടാണ് കൊടുക്കുന്നതേ.
ആഹ് അത് നോക്കും ആഹ് അത് എനിക്ക് എത്രണം എന്തോ? ഫിസിക്സിനൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു മാക്സിനു ഉണ്ടായിരുന്നു.
ആഹ്.
ഉം എനിക്ക് കറക്റ്റ് അങ്ങട്ട് ഓർമ്മയില്ല.
ആഹ്
ഇനിപ്പ റിസൾ. ത്തോക്കേ.
ഉം ആഹ് ശരി
ആഹ് സ